ഹലോ
ആഹ കേക്കാവോ ആഹ കേക്ക കേക്കാ എന്താ പരിപാടി ചോറൊക്കെ കഴിച്ചോ
ആഹ ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കണേ ഉം രണ്ട്മണിയായില്ലേ
ഊണ് കഴിച്ചോആഹഹാ ഉ അതെ അതെ അതെ രണ്ട് മണിയായി റേഞ്ച് പോയി ഇടക്ക് ഉം കഴിച്ചില്ല കഴിച്ചില്ല കുട്ടിക്ക് കൊടുത്തു അവന്റെ ക അവന് കൊടുത്തതെഉള്ളു
ആ അവർക്ക് കൊടുക്കാതെ നമ്മൾ ഇരുന്നിട്ട് കാര്യില്ലല്ലോ ഉ ചെറുതാണോ
ഇല്ല മൂന്ന ഇപ്പ യു കെ ജി പഠിക്കണ്ട പ്രായേ
ആഹ ഇന്ന് ലീവാ
ഇല്ല ഇല്ല വിടുന്നില്ല അവന് ചെറിയ പയ്യാത്ത കുട്ടി അപ്പൊ അവന് തെറാപ്പിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ വിടുന്നത് എൽ കെ ജി വിട്ടു ഇപ്പൊ വിടുന്നില്ല കുറച്ച നാൾ കഴിഞ്ഞിട്ട് വിടാന്ന് വെച്ചു ആഹ
എന്താ പറ്റി
അവന് ഭന്നശേഷിക്കുട്ടിയാ ആ പിന്നെ എന്താ വിശേഷം കുട്ടികളൊക്കെ സ്കൂളിൽ
ആ ആ ഒരാൾ പോയി ഒരാൾ ഇവിടെണ്ട് ഇന്ന് ചെറിയൊരു പണിയുണ്ട് അപ്പൊ പോയിട്ടില്ല നിനിക്ക് നാലു പേരുണ്ട് മൂത്ത രണ്ടാളും കുറച്ച് വലുതായി
നാല് വോ ആ ആ ഹ ഏ അവര് എത്രേല്ല അവര് വല്യ കുട്ടികൾ കോളേജായി
അ ആ കോളേജആായി ഇപ്പം പ്ലസ് കഴിഞ്ഞ് നിക്കുന്ന ഒരാള് ഡിഗ്രിക്ക് അപ്ലിക്കേഷൻ കൊടു തിർക്കണ്ട് പിന്നെ ഒരാള് അതിന്റെ മുന്നോണ് ഡിഗ്രി കഴിഞ്ഞിരിക്കണ്ട്
ഓക്കേ ഏറ്റവും ഇളയാള്
പിന്നെ ഒരാ ഒരാള് എട്ടാം ക്ലാസ്സിലാണ് ഓ അവ അവള് പോയിട്ടുണ്ട് ഇളയാളൊക്കെ മൂന്ന് വയസ്
ആഹ ആഹ ആ ഓക്കേ ഓക്കെ പെൺകുട്ടികളോ ആൺകുട്ടികളോ
ആ രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ആന്ന്
ആണല്ലേ
രണ്ടാളും രണ്ടു പേര് ആ നന്നായി നന്നായിട്ട് പോണ അപ്പൊ ചെറിയ ആൾക്കൊന്ന് രാവിലെ എണീറ്റപ്പ മുതലേ ചെറിയൊരു പനി ആദ്യേ മടിണ്ട് അപ്പൊ ഇന്ന് ആ ആ അത് പനി സുഖുണ്ട് അപ്പം ആദ്യം തന്നെ അങ്ങനെവാടി പോകാനൊരു മടി ഉണ്ട്
അത് ചെല്ല കുട്ടിയായിട്ട് വീട്ടിൽ വീട്ടിൽ നിന്ന എന്റെയാ
ആ അതാണ് ശരിയായി വരുന്നള്ളൂ അനോ അപ്പൊ ഒന്ന് ഇപ്പൊ ചെറിയൊരു പനി വയറുവേദനയൊക്കെ പറഞ്ഞപ്പോ പോയിട്ടില്ല ഡോക്ടറെടുത്ത് പോയി വന്ന് മോള് ചെറിയ രണ്ടാള് മോള് പെൺകുട്ടികള് ആ ആഹ അനിയത്തി കുട്ടികളാ ആ ആ ഒരു പ്രശ്നം ഉണ്ടോക്കെ
അത് സ്വാഭാവികമായിട്ട് ഇണ്ടാവൂലോ
ആ പെൺകുട്ടികള ആകുമ്പോ അല്ലെങ്കി തന്നെ ഇത്തിരി കൊഞ്ചല് കൂടുതലാണല്ലോ
അം
ഉ പിന്നെന്താ എത്ര പേരെ ഒരാളെന്നെയ ഉള്ളു
എക്ക് രണ്ടപ ഇതൊക്കെ പറയുമ്പോ ഒരു ഇതല്ലേ പിന്നെ
ആഹ അതൊരു വെയിറ്റ് ആണ് മ ഒരാൾ തന്നെ ഉള്ളൂ മക്കള്
ഒരാളേ ഉള്ളു ഒരാളെ ഉള്ളൂ മൂത്തൊരു കുട്ടി ഉണ്ടായിരുന്നു മരിച്ചു പോയി ഇത് രണ്ടാമത്തെ കുട്ടിയാ ഇവനേ ഉള്ളു
ആഹ ശരി സൗണ്ട് കേക്കണ്ട അവിടുന്ന്
അതെ അതെ പാട്ട് പാടന്ന് ഉ ഉട്ടെ പിന്നെന്താ ഉറ കൻ പിടിച്ചച്ച് കിടതിയത എവിടെ ഉറങ്ങണ് ഇല്ല്യ
ഉം അവന പ്രായം അതല്ലേ കളിയല്ലേ ഉ
എന്തോ കേക്കുന്നുണ്ടോ മഴയുണ്ടോ അവിടെ മഴയുണ്ടോ മഴയുണ്ടോ
പോണോ ഹലോ
കേക്കുന്നുണ്ടോ നീ പറയന്ന് കേക്കുന്നുണ്ടോ ഹലോ ആഹ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആ ഇവിടെ കേ
മ ആ മഴയുണ്ട അവിടെ
ഇല്ലല്ലോ നല്ല വെയിലാ
ആഹ് ഇവിടെ ഇന്ന് നല്ല വേല മനിങ്ങന്ന് പെയ്തതാ പിന്നെ ഇതുവരെ പെയ്തില്ല
ഇന്നലെ ഈ വൈകുന്നേരം നല്ല മഴ ആരുന്നു
അതെല്ലേ ശരിക്കും ജൂൺ നാണെന്ന് പറയാനേ നാണാവുന്നു ആ ഒരു അവസ്ഥയപ്പൊ വെൽ
ആ അങ്ങെ സുഖ യാത്ര ചെയ്യാനൊക്കെ സുഖാണ് സ്കൂൾ പോട്ട കുട്ടികൾക്കും പുറത്ത് പോണ ആൾക്കാർക്കൊക്കെ ജോലിക്ക് പോണ ആൾക്കാർക്കൊക്കെ
അതെ അതെ അതെ കഴിഞ്ഞ വർഷൊക്കെ നല്ല മഴ ആായിരുന്നില്ലേ ഈ ജൂണിലൊക്കെ ത്രാവതി കിട്ടി കുട്ടികൾക്ക് മഴ മഴള കിട്ട
അല്ലെങ്കിലും ഇപ്പൊ മഴ പെയ്യുമ്പോഴേക്കെ അവധി കൊടുക്കല്ലേ റഡ് അലർട്ടാന്നും പറഞ്ഞേ ഏ ഈ വർഷം പിന്നെ അതിന് അവസരം കിട്ടിയിട്ടില്ല ആഹ ഞാൻ പറയൂ നമ്മളൊക്കെ പോയല് ആഹ ഞമ്മളൊക്കെ പോയ കാലത്ത് പിന്നെ എന്നും എന്നും മഴയായിരുന്നു എന്നും മഴയാണ് ഇപ്പോഴത്തെ സൗകര്യം ഇല്ല നമ്മുക്ക് നടന്ന തന്നെ പോണം വ
അതെ രണ്ട് അതെ രണ്ട് മൂന്ന് കിലോമീറ്റർ നാ നടന്നാല് സ്കൂൾ നമുക്ക് അത്രം നടന്ന് ഒന്നന്നര കിലോമീറ്റർ നടന്നാല സ്കൂൾ ബസ്സ ഒക്കെ പോവാൻ കിട്ടാ
ആ അതന്നെ അപ്പൊ അന്ന് റെഡ് അലർട്ടും ഇല്ല മഴയും കൊണ്ട് ബേ ഇപ്പ പിന്നെ മുന്നേ ബസന്ന കേയറല്ലേ വീട്ടിൽന്ന് തന്നെ ആരും ആ രണ്ട ടി നടന്നാ മതിയല്ലോ
ച്ചയായിട്ടും രണ്ടടി പോലും നടക്കില്ല
ആ ഇപ്പൊ ചെറിയ മക്കൾക്കൊക്കെ വീട്ടില് വന്ന് പിക്ക് ചെയ്യല്ലേ
അതെ വീട്ടു വന്നു വീട്ടന് മുറ്റത്ത് ഹോണടിക്കും അപ്പൊ നമ്മൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ അവര് ന്റെ എവിടാ വേ
വെയിറ്റ് ചെയ്യാണ്ആ അതാ സൗകര്യം ന്നാ തന്നെ ആ ഒരു മഴ പെയ്യുമ്പോഴേക്ക അവധി വേണം ഇ ന്ന അവതി കൊടുക്കുന്നുണ്ട് ഒക്ക്തൊരു ശീലയി ഇപ്പോ
ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തെക്ക് ജില്ലക്കാർക്ക് അധികം അങ്ങോട്ട് അവധി കിട്ട കിട്ടാറില്ല മഴ കാരണം ഇവിടെ വെള്ളപ്പൊക്ക സാധ്യത കുറവാണ് ഉരുൾപൊട്ടൽ വെള്ളസൊപ്പൊക്കെ സാധ്യത കുറവാണ് അറിയ അറിയ അതുകണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് രണ്ട് മൂന്ന് ജില്ലക്കാർക്ക് കിട്ടാറ് അവധി കിട്ടാറ്ണ്ട് ങ്ങാനും റയറായിട്ടേ കിട്ടും പഴയയാ അവധി
ആഹ വെള്ളം കേറല് കുറവായതുകൊണ്ട്
ഇല്ല ഇല്ല
ഇവിടെ ഉം ഇവിടെ അവധി പിന്നെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് പിന്നെ
അത് കിട്ടുല്ലോ അത് കിട്ടും അത് അങ്ങനെയുള്ള കിട്ടുല്ലോ പെട്ടന്ന് അവര്
ഉം ഉംയ് പിന്നെ ആവശ്യ റെഡ് അലർട്ട് ട്ട് വരുന്ന ന്ന് മഴ ഉണ്ടാവല്ല
അത് സത്യമാട്ടോ ആ കളക്ടർ എന്ന് അവധി പറയുന്നു അന്ന് നല്ല വെളിഞ്ഞി കടക്കും
ആ അന്ന് നല്ല വെയിൽ മ തലേ ദിവസം നല്ല മഴയാവും അപ്പൊ അലട്ട് കൊടുക്കും ആപി പിറ്റേന്ന് നല്ല കുട്ടികൾക്ക് വെള്ളത്തിൽ ചാടാൻ നല്ല സുഖ ഫുള്ള് വെള്ളത്തിലാവും പിന്നെ
അതെ അതെ പക്ഷെ അത് അവര് കളക്ടർ പറയും അവധിയാണെന്ന് കരുതി വെള്ളത്തി ത്തിൽ ചാടാൻ പോകരുത് എന്നുള്ളരു ഇതിത്തണ്ട് കേക്കുന്നില്ല കേക്കുന്നില്ല ഇവിടെ രണ്ട് മൂന്ന് ഒരാഴ്ച മുന്നേ പിന്നെ ഇവിടെ ഒരു വട്ടപ്പുഴന്ന് പ സ്ഥലണ്ട് വട്ടക്ക വട്ട ഇത് ആ സ്ഥലത്ത് പോവരുത്ന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കുട്ടികള് സ്കൂ കുത്തി ഒലിച്ചു വന്നിട്ട് പോയി അവസരം നാട്ടുകാർ ഓടി വന്നാണ് രക്ഷിച്ച എടുത്തത് അവര് കണ്ടിട്ടില്ലെങ്കി മൂന്നെണ്ണ്ടത്തിനെയയും പത്രത്തിൽ ഫോട്ടോ വന്നേനെ ഇല്ല രക്ഷപ്പെടുത്തി ഹലോ
ആ കേക്കാവോ
ആ അങ്ങനെ രക്ഷപ്പെടുത്തി എടുത്തു മൂന്നു പേരേ രക്ഷപ്പെെടുത്തി എടുത്തു എന്നിട്ട് അവര് പറയുന്നു എപ്പോഴും പറയുന്ന ഈ പാത്തോട്ട് കുട്ടികൾ വരരുന്നു ഇവരൊന്നും പറഞ്ഞലൊന്നും കേക്കത്തില്ല അത് പ്ലസ് ടു പ്രായം അറിയാലോ പ്ലസ് ടു പ്രായംന്ന് പറയുമ്പ ആ ഒരു പ്രായമാണ്
തീരെ പറഞ്ഞ കേക്കൂലല്ലോ
ക്കാത്ത കുട്ടിയാ നിങ്ങൾക്ക് ഒരു അ പ്രായക്കാർ ഉണ്ടല്ലോ അതൊണ്ട് നമുക്ക അറിയാം അവരോട് നമ്മൾ വല്ല പറഞ്ഞഞ് അവർക്ക് കകേറുവാണ്
ആഹ ആ അവർക്കെല്ലാം കഴിയും എല്ലാത്തിനും കഴിയും എന്നുള്ളരു ചിന്താഗതിയാണ് ഈ പറയുന്നത പറയുന്ന പോലൊക്കെ പിന്നെ വൈബ് വേറെല്ലേ
അതെ ഒരു സ്കൂട്ടി ഒരു ഫോണും മതിയോ ഓർക്ക ഒരു സ്ൂ കിട്ടിയ ഒരു ഫോണ് പിന്നെ ഈ ലോകം കിട്ടിയോ അല അതെ
അതൊരാൾക്ക്ണ്ടായ അല മേൽ മൂന്ന് പേര് വേറെണ്ടാവും ഒരു വണ്ടി മേൽ
അത്ണ്ടാവും ഉമ്മാന്റെ സ്കൂട്ടി എടുത്താണ് കറങ്ങാൻ പോണുന്നത് ഉമ്മാന്റെ സ്കൂട്ടി എടുത്ത് പിള്ളോര അങ്ങ് പോകവും
ആഹ എവിടക്കെയാ പോവരൽ മഴക്കാലയാ വെള്ള വെള്ളച്ചാട്ടം ഇതും തിരഞ്ഞ് ഇങ്ങനെ നടന്ന പോവല്ലേ പേടിയാണ് ഞാൻ ഇവിടെ ഇവരോട് ആ മഴ ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കുറച്ച് കുറവുണ്ടാവുമല്ലോ
അതെ അത് പിന്നെ സമാധാനുണ്ട് നമുക്ക് അധികം ചാടി ചുടിയിലൊക്കെ കറിയാൻ പറ്റും
ആഹ ഉ നമ്മള് ഇവിടെൊക്കെ ചുറ്റും പുഴയും തോടും പിന്നെ വെള്ളച്ചാട്ടങ്ങളായിട്ടും ഒക്കണ്ട് എല്ലായിടത്തും പോവും പോവണ നമ്മള അറിയില്ല ആഹ മലയോരാണ് ആ അതെ
ടെ എന്റെ ഹസ്ബൻഡിന്റെ ആ ഭാഗത്ത് ഒരു കഴിഞ്ഞ വർഷ ആണെന്ന് തോന്നുന്നു ന്റെ ഒരു ബന്ധുവിന്റെ കുട്ടി ഉണ്ടായിരുന്നു അ അവിടെ ഒരു ട്രഷറിക്കകത്തൊരു കുളം ഉണ്ടായിരുന്നു ട്രഷറർ കല്ല് പൊട്ടിക്കി ല്ലേ കുളവ ഉണ്ടായിരുന്നു അതിനകത്ത് കുട്ടികൾ ചാടിട്ട് ഒരു കുട്ടി പോയി ആ അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു എന്തോ ആ എന്തോ പിടിച്ചു തള്ളിയതാ പറാടലന്ന് പറയ
ആ് മക്കള് അവര് കൂടിയാ പിന്നെ പലതും ചെയ്യും
ആഹ ഹസ്ബൻറിിന്റെ ഒരു ബന്ധു ആ ബന്ധുണ്ട് ഹസ്ബൻഡ ഒരു ബന്ധു ബിന്ദുവിന്റെ കുട്ടി ഉണ്ടായിരുന്നു അതിനകത്ത്രു സിസ്റ്ററിന്റെ മോളുടെ കുട്ടി ഉണ്ടായിരുന്നു അതിനകത്ത് കസിൻ സിസ്റ്റർ മോനുള്ള കുട്ടിയണ്ട് എന്താ ചെയ്യ സ്കൂട്ടി ഇത് സൈക്കിള സ്കൂളിൽ ആറാം ക്ലാസ്സ ഏഴാം ക്ലാസ് പഠിക്കുന്ന പ്രായം കണ്ടുള്ളു സൈക്കിളേൽ പോയതാ ഇല്ലാനേ അതെ ഇതിപ്പോൊ താണ്ടേ ഇതൊന്നും അവർ എല്ലാം ഫോണ് റീൽസ് ആ ഇത് ഇത് കാണുക ഇങ്ങനെ ചെയ്യ എന്റെമ്മ
അവര് ഇവര് വീട്ടിൽന്ന് ഇറങ്ങിയാ പിന്നെ വീട്ടിൽ എത്തോളം സമാധാന ഇല്ല ആ ആ ഓക്കെ
കുട്ട ശരി ശരി ശരി അതാ ശരി
ൂക്ക